ഹലോ
എന്താ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെയുള്ള വിശേഷം
സുഖന്നെ ചോറൊക്കെ തിന്നോ
ആഹ് ചോറക്കത്തിന്ന് ചായ കുടിക്കാനായില്ല നേരം ഉച്ചക്ക് കിട ക്കലുണ്ടോ
ഉം കടക്ക മം സുഖല്ല തലവേദനയും പനിയൊക്കെ ആയിട്ട് ജലദോഷം പിടിച്ചിട്ട്
അ ആഹ് വല്ലാർക്കുണ്ടല്ലോ
ഉം ആരിക്കല്ലും ഒരാക്ക ഉണ്ടായ പിന്നെ അങ്ങനെ ഉം മയക്കാലായ പിന്ന അങ്ങന തന്നെയാണ്
ആഹ് ചീഞ്ഞ കൊണക്കളക്ക
പൂപ്പർക്ക്‌ ഇണ്ടായിന് അപ്പൊ ഇനക്ക് പകർന്നാ
ആഹ് ആഹ് നിങ്ങള് എവിടെ സ്ഥലോ?
ഞാ മഞ്ചേരി
ആഹ് ഞാനാരൊക്കെയാ
ഉം
ഉം
ആഹ് അപ്പൊ നമ്മള അടു
ആഹ് രവിള എടുത്താ നിങ്ങ മഞ്ചേരി എവിടെ
മഞ്ചേരിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങട് പോരണം വണ്ടൂര് വ വണ്ടൂരിന്റെയും മഞ്ചേരിയും നടു ആഹ്
അങ്ങനെ ആവട്ട് അറിയിച്ചിട്ട് വരീൻ രണ്ട കുട്ടികളുണ്ട് വലുത് ആങ്കുട്ടി ആ ചെറുതു പെങ്കുട്ടി വല്യ ആൺകുട്ടിക്ക് എട്ട് വയസ്സ് ചെറുതിന് രണ്ട് വയസ്സ് നിങ്ങൾക്ക് എത്ര കുട്ടികളാ?
എനിക്ക് രണ്ട കുട്ടികളാണ് രണ്ട് പെൺകട്ടികള്
ആഹ് എത്ര കുട്ടി ഒന്ന് ആഹ് ആഹ് വല്യൊട്ടിആയിരിക്കുണ് ല്ലേ
മം ഓല് വണ്ടി മെയാണ്
ആഹ് സെയിൽസ് വണ്ടിയോ
അല്ലേ ആഹ് ഓട്ടോറിക്ഷയാണ്
ഓട്ടോറിക്ഷ ആഹ്
പൊറത്തായ്ന് പത്തിരുപത് കൊല്ലം ഇപ്പ ഇവിടെ നാട്ടില് വന്ന് വന്നതാ നിർത്തി പോന്നതാ
ആഹ് ആഹ്
ഞായറാഴ്ചയ ക്കെതി കല്യാണം എന്തേലും ഉണ്ടായിന്ന് അന്ന്
എന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല്യ മഴന്തൊക്കെയല്ലാരുന്നോ നിങ്ങൾക്ക് പരിപാടികള് വല്ലോണ്ടായിനോ ഇന്ന് ഇന്നിപ്പോ തെളിഞ്ഞു പോണ്ടാണ് മഴയൂമില്ല രാവിലെ ന്നങ്ങനെ വെയ്തിന് നല്ലാതെ മം എന്നാ നല്ല വെ നൂലാ രാവിലെ ഒന്നു പെയ്തീന് പിന്നെ വ വെയില് തരന്നായിട്ടൊന്നില്ല ആഹ ഇടയ്ക്കൊന്ന് നല്ല വെയിലിട്ട്ക പിന്നെ അന്ന് മങ്‌ക അങ്ങനെക്കെ ആയിട്ട്
ആഹ് എടക്ക് ഉം
എന്താ ചായടിയൊക്കെ ചായിം കടിയൊക്കെ ഇണ്ടാക്കല്ണ്ടോ കടിയൊക്കെ ഇണ്ടാക്കല്ണ്ടോ വൈകുന്നേരത്തിന് അലോ
കടി ഉണ്ടാക്കലൊരു മൂടാണ് അത് തോന്നിക്ക്ണെങ്കി ണ്ടാക്കും പോയോ
ഏ ഇല്ല കേക്ക്ണ്ട് കേക്ക്ണ്ട് ആഹ് എങ്ങനെ ഇങ്ങള
എല്ലാം ഉണ്ടാക്കും ഞാ ആഹ് ഞങ്ങള് സ്വന്തായിട്ടാണ്
അഹ് ആഹ്
ഹ് മ്മീം പാപ്പിയൊക്കെ മരിച്ചു പോയി ഇവടേ ഞാനുംന്റെ കുട്ടികളും ഓലും തന്നെയൊള്ളു
ആഹ് ആഹ് ഏഹ്
ഹ
അപ്പോ
ങ്ങള് തറവാട്ടിലാ
ആഹ് ഞങ്ങള് തറവാട്ടിലാണ് ഇച്ചൊരു മൂത്തച്ഛനും ഒരെ ളച്ഛനു ആ ഉള്ളത് ഇളച്ചി വേറെ പൊയ്ക്കുണൂ മൂത്തച്ഛന് മൂത്തച്ചി ഞനുണ്ട് പോ ഞ്ഞ മൂത്തച്ഛന് പെരപ്പണി നോക്ക്ണ്ട് ഉടവണീ
ഇമ്മിം വാപ്പിക ല്ലെ
ആഹ് വാപ്പല്ല വാപ്പ മരിച്ചിട്ടിപ്പൊ നാല്കൊല്ലായി ഇമ്മണ്ട് ഇമമപ്പോ എളച്ചി തൊണ്ണൂറ് കഴിഞ്ഞ് വന്നിട്ടൊള്ളൂ അപ്പൊ പിന്നെ കുട്ടിനെ നോക്കാൻ തന്നെങ്ങ് ഇപ്പൊ അവിടെ നിക്കല് കുറച്ചായിട്ട് ഓള് വന്നോട്ത്ത്ന്ന് സ്കൂൾ തൊറക്കണീന്റെ തലേന്നാണ് ഓള് വന്നത് ഇൻറത് വിദേശത്താണ് അവിടെലല്ലേ ജിദേൽ ഇല്ലേ പ്പൊ കൊറച്ചായിട്ടൊളളു പോവലൊടങ്ങീട്ട്
ഏഹ് ഇങ്ങക്ക് വീട്പണിണ്ടോ
വീട് പണി നോക്കണം ഇപ്പൊ പോയിട്ടൊള്ളു അങ്ങട്ട് അണഞ്ഞ അവിടൊന്ന് സരിയായിട്ട് വാണം ഞ് നിക്കണ പെര പൊളിച്ചിട്ടേ ആഹ് കൊയപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട് വണ്ടിമലാണവ്ടെ അല്ലേ ഇപ്പൊ ഒരു കാക്ക നാട്ടിക്ക് പോന്ന്ണ്അപ്പൊ അയാളെ വണ്ടിണ്ട് ഇപ്പോ പൈമങ്ങനെ പോവയാണ് ഞിപ്പാ എന്താ അയിന് അവിടെ ഇപ്പോ ട്രിപ്പ് കൊറവാണ് അല്ലെങ്കി ഇപ്പൊ ഒരു വണ്ടി എടുക്കണന്നൊക്കെ പറഞ്ഞീന് അപ്പൊ ഇഞപ്പോ ട്രിപ്പ് പക്ഷേക്ക് ഒന്ന് ലെവലായിട്ട് ണ്ടോ ഇല്ലേ അറിഞ്ഞിട്ട് വേണം വണ്ടിൽ കയാരിച്ചക്കണ് തൽക്കാലം ഇപ്പന്നിട്ട് വാടകക്ക് ആ വണ്ടിമങ്ങനെ പോവാണ്
ആഹ് മക്കളൊക്കെ എത ഒറ
അങ്ങനെ പോ ഉറങ്ങീയിട്ടില്ല ചെറുതൊ റങ്ങീക്കണ് മൂത്തശ്ശിന്റെ അടുത്ത് പോയിക്കാണ്ട് മുത്തച്ഛന്റെടുത്ത് കിടന്നുറങ്ങിക്കണ് പിന്നെ വൽത്
ആഹ്
എടുത്തണ്ട്
ആഹ്
അങ്ങനെ അങ്ങനെ ഓരോന്ന പോണു
ത അയൽവാസിയൊളൊക്ക ണ്ടോ
ആഹ് ഇവിടെ അയൽവാസീയോളൊക്കെണ് ഓല്ലാ ടീമും ഒക്കെ കൂടിക്കാണ്ടൊരു കളി കളിച്ചു ഫുഡ്ബോൾ ഇപ്പൊ വലെ മൂത്തച്ചന് വീട്പണിക്ക് മാന്തിക്കണ് അവിടെ പോ ഗ്രൗണ്ട് പോലെയാണ് അയിൽ കളിച്ചു അവടുസു
ആ കുട്ടികളാണെങ്കി പെരിയിലാടെ ണെങ്കി കുലല്ലേ എപ്പഴും കളിക്കാനം പുറത്തു പോയി
ഇന്റെ കണൺമുറ്റ് കൺമുറ്റതന്ന പോയി ക കളിച്ചാനയക്കല്ലോ ഇഞ് പോയി കളിച്ചാനൊന്നും അയക്കലില്ല
പേടിയാണ് പിന്നെ ഓരോന്ന് കേൾക്കുമ്പോ നമക്ക് പേടിയാണ് അങ്ങനെ പു ഒയ്ക്ക്
ത്തക്കെയാണ് വരങ്ങ അപ്പൊ പിന്നെ
പച്ച കൂടരുതേ പേടിയാണ് ആലോചിച്ച നമ്മളെ കാണാതെയൊക്കെ പോവുവേ
ആഹ് പൊയക്കൊന്നും പോലില്ല
ആഹ ചലീറ്റങ്ങളെ ഇമ്മാനോട് ചോദിച്ചാ ആയിക്കൂലന്നും പറഞ്ഞങ്ങാണ്ടേ ചെങ്ങായിമാരെ വർത്താനം കേട്ടഡ് പോകും
ആഹ് അവൻ ചോയിച്ചണ്ടായിർന്നണ്ടേ അങ്ങനത്തവാകില്ല ഉം
ആഹ്
ഏ ഇ പിന്നെ പൊയ അമ്മളെ അടുത്തന്നെ ഉണ്ടായോണ്ട് ഓൽക്ക് വല്ല്യ പുർസ ത്തില്ല സംഭവം പൊഴ അർഞ്ഞാലൊന്നും ഇതീറ്റങ്ങൾക്ക് പറ്റുന്ന വല്ല സംഭവം ആ ക്കാരം ചാടി ഒക്കെ കുളിച്ച്ണ ആഹ് ആഹ് അതാണ് നമുക്ക് അമ്മളം കാൽച്ചുവട്ടിൽ ഇണ്ടായോണ്ട് പോക പോകാൻ തന്നെ പൂതില്ല
നിങ്ങള് പോയൽണ്ടോ അൽക്കാന ഒക്കെ പോയല്ണ്ടോ അങ്ങട്ട് എന്ന.
ഇല്ലേ വേനൽക്ക് എന്ന് നാലഞ്ച് കൊല്ലം മുന്നേ കെ പെരും വേനല് ഇല്ലേനോ അന്നൊക്കെ കെണറ്റ് വെള്ളം പറ്റ വറ്റി പറ്റിയതാപ്പോ അന്ന് പിന്നെ തിരുമ്പാളതൊക്കെപ്പെട് പആഹ അങ്ങനെ പിന്നെ ഇപ്പ മറ്റേ നമ്മള ഈ പയ്പള്ളം ഒക്കെ വരുന്നുണ്ടല്ലോ ഓരോന്ന്
ആഹ് ഉം
തരൂല്ലല്ലോ മറ്റൊന്നും നാലഞ്ച് കൊല്ല മുന്നേല്ലാരും പെരും വരൾച്ചണ്ടയിന് അന്നൊക്കെ പ റ്റ കഴിഞ്ഞ തിരുമ്പാ മാത്രം പോകും പിന മക്കളാ തിരുബി കയ്യോളം ചേരം ഒന്ന് ഒല്ച്ചാടും കുട്ടികൾക്കും തന്നെ പൊയേക്കോണം ന്ന്ള്ള ഒരു പൂതിയില്ല ഞങ്ങളെ കൊണ്ടോവലുല്ലാ ഉം ഓൽക്ക് പൂതിയില്ല
ഉം നിങ്ങളെ വീട് എവിടെയാ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
ആഹ് അങ്ങനെ ഉം
! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! അങ്ങനെ പെരുന്നാൾക്ക് പോയി പോന്നതാണ് പിന്നെ ഒരു ലീവ്
സ്കൂളും മദ്രസം ഒക്കെ അല്ലല്ലേ ഇനിയിപ്പോ മുഹറ പത്തിന് ഒരു ഒയിവുണ്ടാവും പക്ഷെ അപ്പൊ പിന്നെ
ശനി ഞായറൊക്കെയ്നി ഒരു കാര്യയ്നു ഇത് വ്യാഴം വെള്ളിയ ആയിട്ടൊരു കാര്യഇല്ലല്ലോ
സ്കൂള് ഉഴിണ്ടാവു അല്ലോ മുഹറം പത്തിന്
ഇല്ല ഇങ്ങൾതയ്ന് ഗവൺമെന്റ് സ്കൂളാ
ആഹ്
ആഹ് ഗവൺമെന്റ് സ്കൂളിന് ഒഴി വിണ്ടാവില്ലല്ലോ
ഉണ്ടല്ലോ പത്തിന് ഒയിവുണ്ടാവും മുഹറം പത്തിന് ഒയിവ് തരും ഉം തരലുണ്ട് ഈ പ്രാവശ്യം എന്താ അറിയില്ല
കലണ്ടറില് അവധി ഇല്ല അറി നേട്ടു
ഏ കലണ്ടറില് അവധി ഇല്ലെങ്കി പിന്നെ ഗവൺമെന്റ് അവധി തരൂല
ആഹ് കലണ്ടറിലില്ലാറിണെട്ടീന്നു ഞാൻ നോക്കിട്ടില്ല ഉമ്മ വിളിച്ച അപ്പൊ പറഞ് കലണ്ടറിലില്ല പിന്നെങ്ങനാ അവധി കിട്ടാവോന്ന്
ഞാനേതാലും അങ്ങനത്തെ ആണ്ടർതിക്കൊന്നും ഞാൻ പിന്നെ പോകലില്ല ആഹ് ഒറ്റപ്പെരായപിന്നെ കാത്തും പാട്ടൊന്നുംണ്ടാവൂലാ അപ്പ പിന്നതൊര് കെധ്യേടാണ് അപ്പ ഞാ പോരൂല
ആ ആ ഇവിടെ പിന്നെ ഞങ്ങക്ക് ഒരാളല്ലെങ്കി ഒരാള് ണ്ടാവും കുഴപ്പൊന്നുല്ല്യാ
ആഹ്
അങ്ങനെ പോണീന് അങ്ങനത്തീന് കൊഴപ്പല്ലാ
ആഹ് അല്ലേ അമ്മളെ സ്വന്താവുമ്പളല്ലേ അങ്ങനൊക്കെ നോക്കൊള്ളു തറവാട്ടിലേക്കാവ്പോ നമ്മളെന്തെങ്കിലും ലീവ്ട്ട്
ആഹ് ആ ഒരു ലി ഒരൂസെങ്കി ഒരൂസം ലീവ്ട്ടിയ മണ്ടാന്നിക്കാവും അന്ന് അതൊന്നുനോക്കൂല
സ്വന്തായിട്ട് പെരണ്ടാവുമ്പ എത്താപ്പോ ഞമ്മക്ക് ഞമ്മളെ സ്വതന്ത്രം ഞമ്മളഷ്ടല്ലേ എന്തുആകാലോ
പിന്നെമ്മണ്ടാവും ഏത്തിന് പോയാലും ഇമ്മണ്ടാവല്ലോ പെരീല് പൂട്ടിപ്പോയിന്ന്ള്ളൊരിത്ണ്ടാവൂല
ആഹ്
അതന്നെ ഇപ്പൊ പിന്നെ എളച്ചി അ വന്നോണ്ടെ ഇപ്പങ്ങട്ട് കേറലൊടങ്ങീ ഓള് തൊണ്ണൂറയ്ഞ് വന്നാ ചെറേ കുട്ടിനികൊണ്ട് എല്ലാപണി നടക്കൂല ഏ ഞങ്ങളെ മുറ്റതെന്നേണ്.
ഏഹ്
ഒരു മൂന്ന് ഒര് കിഴി നമ്മളകജ്ജട്ടിയാ ഓലമതിലാ. ഏതാ പെരമ്മലോ ആഹ് കഴിഞ്ഞ റബിഹുൽഅവ്വൽന് അഞ്ചാറ്മാസായി
ആഹ് ഏഹ് ഇഞ്ഞി ഇഞൊരാളുംകൂടിണ്ട്ലേ ഇൻങ്ങക്ക്‌ രണ്ടാള്ണ്ട്ലേ ഇപ്പൊ തറവാട്ടില് ഇങ്ങളെ
അ ഞാ ഞാനും ഓള് മൂത്തച്ചീണ്ട് അങ്ങെനെ ഇൻസാള്ളാ ഞമ്മക്കും തന്നെ സെര്യായിട്ട് ഇതൊക്കെ പൊളിച്ച്കേറ്റണൊന്ന്
എല്ലാത്തിനുല്ലൊരു സമയം ആ സമയാവുമ്പോണ്ടാവും ഇൻഷാഅള്ളാ
അതന്നെ
നാത്തൂമാരില്ലേ
ഏഹ്
നാത്തൂമാരില്ലോയ്ച്ച
ഒന്ന് പാണ്ടിക്കാട്ട്ക്ക് കെട്ടിച്ച്ണ്
ഏഹ്
നാത്തൂനൊക്കെ വല്ല്യാത്തൂനാ വല്ല്യൊട്ട്യാളൊക്കായ്ക്ക്ണ് ഡിഗ്രിക്കോനേം പണിക്കൊവ്ണെക്കെ
ഏഹ് ഓല് വേ ഓല് വെര്ല്ണ്ടൊ ആഹ്
ആന് താത്താക്കയ്നവ്ടെ ഇമ്മേമ് ബാപ്പേം വയസ്സായ്താണ് അപ്പൊ താത്താക്ക് വരാൻ കൂടൂല ആകെഒന്നെന്നൊള്ളു അയ്നെറ്റെ വരാൻ കൂടലില്ല വെയസായ ഇമ്മേം ഇപ്പക്കാണ് അപ്പപിന്നയ്ന് വരാനും കൂടലില്ല എന്നെങ്കി ഒന്ന് തലാട്ടിപോവും പിന്നെ ഞങ്ങളങ്ങട്ടണില്ലെ
ആഹ് ആഹ്
ഇങ്ങൻക്കായിട്ട് ഉം ആദ്യൊക്കൊന്ന് വന്നീനു ഇപ്പ സുഖല്ലാതായാലേ ഓലെട്ടും പോരാൻ തോന്നൂലല്ലോ ഏഹ് സുഖല്ലാഞാല് സുഖല്ലാത്തായത്പോലെ വയസായിട്ടല്ലേ ആ പെരുന്നാക്കൊന്ന് വന്നാണ്ട് പോന്നു ഓ വന്നാണ്ട് ഒരു പത്ത് പതിനെന്നനിക്കായപ്പൊ വന്ന്ക്കാണ്ടൊരു പന്ത്രണ്ടണി ഒരണി അങ്ങനെ കൊർച്ചേരം നിന്നു ഒന്ന് വന്നാണ്ട് കൊർചേരം മുന്ടീം പറയട്ടെ ഞാന എപ്പളും വരിലില്ലാന്നറ്ഞ്ക്കാണ്ട് ആ മൂന്നാണും ഒര് പെണ്ണും ആ ഞാനടൂല് ഛെല്ലാരുണ്ട് ണ്ട് ഒരളച്ചിണ്ട് ഒര് മൂ ത്തച്ചനുണ്ട് ഒരു നൗത്തൂനുണ്ട് ആ എല്ലാരും ഓരോന്ന്ണ്ട് അഹ
ഉം ന്നാ ശെരി ഞാ പിന്നെ വിളിച്ചാട്ടോ ആഹ് ആഹ്